അതെന്നേടി
പ്പൊ കുറേ സം കൊണ്ട് വയ്യടി ഞാൻ നിന്നെ വിളിക്കണ വെന്നും പറഞ്ഞ് ഇരിക്കായിരുന്നു
ആ ഇപ്പൊ എത്ര മാസായി
ഇപ്പോഴ്‌ മൂന്നാവാറായതെ ഉള്ളൂ
ഓ എങ്ങനെ പോണ പ്രഗ്നൻസി ജേണിയൊക്കെ
ഓ നമ്മള് വിചാരിച്ച കണക്കന്നും അല്ലടി ഭയങ്കര ഇത് തന്ന എന്ന് വെച്ചാ ഇല്ല ഇപ്പഴ് ഇൻസ്റ്റേൽ ഒരു ഇത് കണ്ടില്ലേ ഒരു ഒരു സ്ഥാനാർത്ഥി പറഞ്ഞ പ്രസവൊക്കെ എൻജോയ് ചെയ്യേണ്ട കാര്യമാണെന്നും പറ ഓഹ് അതൊക്ക
ആഹ്
ആഹ് അവർക്കൊക്കെ അങ്ങനെ ർക്കർതിന്റെ ബുദ്ധിമുട്ട് മനസിലാവുള്ളൂ
ആ അതെന്നെ പറയണോർ പറയാ
ആണ്ങ്ങൾ പ്പ ന്തെര് പറഞ്ഞൂടാ ഓ അങ്ങനെ നല്ല ഛർദില ഒണ്ട് പിന്നെ ഭയങ്കര ക്ഷീണം ആണ് കേട്ടോ രാവിലെ ന്നും എണീക്കാനൊന്നും പ റ്റൂല
ഉം എന്നാലു നീ ഫുഡൊക്കെ നല്ലോണം കഴി ഓ എനിക്കും അങ്ങനൊക്കെ തന്ന ഓ ഉണ്ടായിരുന്നു മൂന്നാല് ഒരു മാസം ഒണ്ടായിരുന്നു പിന്നെ അങ്ങ് മാറി
ഓ അങ്ങനെയൊക്കെ പോണം ഉം ആഹാരോന്നും കഴിക്കാനൊന്നും വയ്യ ഉം പുറത്ത്ന്ന് ആഹാരൊന്നും കഴിച്ചൂടല് ബിരിയാണി കഴിക്കാൻ കൊറെ ദിസായിട്ട് ഭയങ്കര ഒരു ഇത് ബിരിയാണിയൊക്കെ കഴിക്കാല്ലേ ഓ അപ്പ നമ്മില് നമ്മുക്ക് കടേന്ന് വാങ്ങണ ഇതൊക്കെ ഒരുരിത് തോന്നൂല തിന്നാൻ അങ്ങനെ എ ഇവിടൊളേളാരൊക്കെ പറഞ്ഞ് വീ ഇപ്പഴ് പൊറത്ത്ന്ന് കഴിക്കാതെ വീട്ടിലുണ്ടാക്കി തിന്നണയാണ് നല്ലേന്ന്.
ആഹ്ആ ആഹ് വീട്ടി ഒണ്ടാക്കി തിന്നണന്നാണ് നല്ലത്. വെളിയിലത്തെ ഫുഡ് ഇപ്പ അധികവും ജങ്ക് ഫുഡ് കഴിക്കാത്തയാണ് നല്ലത്. അത് കൊച്ചിനെ അഫക്ട് ഓ വീട്ടില് ഏ നല്ലോണം വെച്ച് കഴിച്ചാതി. പിന്നെ തീരെ ഇതാണെങ്കി ഒരെണ്ണം വാങ്ങിച്ചിട്ടേ ചെറിയ ക്വാണ്ടിറ്റി പിള്ളേർക്കെങ്ങാനും കൊടുത്തിട്ട് നീ അധികം ചെറിയ ക്വാണ്ടിറ്റി കഴിച്ചാലും മതി കൊതിക്കേ.
ഓ അത് അതെന്നാവും വീട്ടീന്നാല് വെളീന്ന് അങ്ങനെ അധികം കഴി ക്കണ്ടെന്ന് തന്നെ പറഞ്ഞത്. ഉം പിന്നെ ഇപ്പൊ തൊടങ്ങിയതേ ഒ ള്ളൂവേട്ടോ. അപ്പൊ മൂന്ന് മാസം ആവാറേള്ളൂ. അതിനിടയ്ക്ക് അഞ്ചു കിലോ കൂടി.
ആ അതും കൊഴപ്പം തന്നെ. ഇനിപ്പ നീ അത് കുറയ്ക്കാൻ വേണ്ടി ഓടണം.
ഓ അത് തന്നെ. ഒന്നും തിന്നാതെ തന്നെ
ഫ്രൂട്ട്സ് ആ അങ്ങനെ നട്ട്സ് അങ്ങനെയൊക്കെ മാത്രം കഴിച്ചാതി.
ഓ എന്നാല് ഇങ്ങനെ ഇരിക്കുമ്പോ കൊറേ കൊതികള് വ രൂന്നു പറയല്ലോ ഓരോന്ന് തിന്നാൻ. അങ്ങനെയൊക്കെ ചെല നേരത്ത് തോന്നുന്ന്. പക്ഷെ അത് തിന്ന് ഇത്തിരിയാവുമ്പോ തിന്നാനും തോന്നൂല
ആ എവിടെ കാണിക്കണം
ആ ഞാൻ അവിടെ കാണിക്കണവിടെ ജൂബിലിന്ന് പറയണൊരു ഹോസ്പിറ്റലിലാണ്
ആ അങ്ങനെ നല്ല കെയറൊക്കെ കി ട്ടുല്ലേ
ഇത് ഡോക്ടർ തന്യ ഒരു ലേഡി ഡോക്ടർ ഉം അപ്പൊ അവരിങ്ങനെ നമ്മളെ പ്രൈവറ്റ് ആശുപത്രി അല്ലേ അതുകൊണ്ട് നമ്മൾ എന്തായും ചോദിച്ചാലല് ഇങ്ങനെ പറഞ്ഞേരു ഓരോന്നേ അങ്ങനെയാണെന്നൊക്കെ നമ്മക്ക് ചോദിക്കുക്യോക്കെ ചെയ്യാ സ്വാതന്ത്ര്യട്ട്
ഓ ഓ
പക്ഷെ ഗവൺമെന്റ് ആശുപത്രിലൊന്നും അങ്ങനെ പറ്റൂലന്ന് ചെല്ലണം കാര്യം പറയണം അവര് പറയണം എഴുതിക്കുവ നമ്മളെല്ലാം ചോദിക്കാ നിന്നാ ഭയങ്കര ദേഷ്യവാണെന്ന് അവർക്ക്
ഓ ഞാൻ ഗവൺമെന്റിലായിരുന്നു ഓ നമ്മള ഓപ്പാട് വരും
ഉം അതുകൊണ്ട് പിന്നെ ഞാ ആൾക്കാരെയൊക്കെ ഇതനുസരിച്ച് ഞാനും പിന്നെ ആദ്യമേ പ്രൈവറ്റ് അവര് പറയയും ചെയ്യല എന്തേരുും ഉണ്ടെങ്കില്
ഉം
ഓ
എനിക്ക് മുട്ടായിട്ടോ ഓ അതാണ് ഞൻ ഇങ്ങനെ പ്രൈവറ്റില് പൈസരെ ഇതിലാണ് ഇങ്ങനെ ഗവൺമെന്റ് പോയത് അപ്പം അവ വലിയ കെയറൊന്നും കിട്ടിയൊന്നുംല്ല നമ്മള എല്ലാ അവര് ഇത് തന്നെയല്ല
ഓ പിന്നെ ഇപ്പഴ ഞാൻ അടുത്ത ആശുപത്രിയിലേ ബെർ ത്ത് സ്യൂട്ടുണ്ട് എല്ലാവർക്കും കൂടെ നിക്ക ഒരാൾക ത്ത് കയറ്റുകയും ചെയ്യും
ഓ ഇപ്പ എല്ലാരും
ഉ ഓഹ് അതൊക്കെ തന്നെ നല്ല അപ്പൊ അമ്മുക്കൊരു ധൈര്യവും കിട്ടും ഉ ഉ ആ ഉം അതാണ് ന നല്ലത് ഒരാള മം
ഓ ഇനിയിപ്പോ അടുത്ത ആഴ്ച പോണം എന്തേല ഒരു ഫസ്റ്റ് ഫസ്റ്റ് അല്ല ആദ്യോരു ഒരു സ്കാനിങ് കഴിഞ്ഞായിരുന്നു തുടക്കത്തിൽ അറിഞ്ഞപ്പോഴേ ഇനി മൂന്നാ മാസിയത്തെ ഏതാ ഒരു സ്കാൻ ഉണ്ടെന്നും പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞ്
ഓ അനോമലിയ അനോമലി അഞ്ച് പിന്നെങ്ങാണ്ട്ല്ലെ
അവര് പറഞ്ഞ ഞാ പേര് മറന്നുപോയി മ്മ് പിന്നെ ഷുഗറും കൂടെ ടെസ്റ്റേയ്യാൻ ഷുഗറും കൂടെ അപ്പഴേ ഗ്ലൂക്കോസ് കഴ്ച്ചുകൂടെ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ ഇങ്ങനൊക്കെ ഷുഗർ ഉണ്ടായിരുന്നല്ലേ അത് പക്ഷെ ഒന്നും കഴിക്കാതെല്ലേ വന്നത്
അല്ല ഗ്ലൂക്കോ ടെസ്റ്റിലെ വന്നത്
ഓ ഒന്ന് നീ അങ്ങന മ അതിലൊള്ള ഒന്നും കഴിക്കൂലല്ല മുൻ ബെ
ആ എ
ആ
അതെ പ്രെഗ്നന്റ് ആയിരിക്കുമ്പ ഇങ്ങന ആധറിന്റെ ഇതൊക്കെ വെച്ച് വരൂന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു
ഓ അപ്പഴ് നീ പുളിയൊ
ആ ആദ്യക്കൊ ഫുഡ് കണ്ട്രോൾ ചെയ്ത് പിന്നെ ഒമ്പതൊക്കെ ആയപ്പ അല്ല എട്ടൊക്കെ ആയപ്പപ്പിന്നെ ഇൻസുലിൻ എടുത്ത്
ആ പിന്ന പ്രസവത്തില് മാറീല്ലേ
ഉം അതിലു മാറി
ഓ പ്രസവം കഴിഞ്ഞപ്പ മാറിയല്ല്യോ പക്ഷെ അപ്രത്തോട്ടിലൊരു കൊച്ചുണ്ട് കേട്ടോ ഷുഗർ ഫസ്റ്റ് പ്രസവത്തി ഉണ്ടായിരുന്ന് കുഴപ്പില്ല അങ്ങ് മാറി പക്ഷേ ഏഹ് രണ്ടാമത്തെ പ്രസ ആപ്പന്നെ ആ ആദ്യം തൊട്ടേ ഇൻസുലിൻ എടുക്കുമായിരുന്നു കേട്ടോ ഭയങ്കര ഷുഗറാ ഇപ്പോഴ പ്രസ
എനിക്കപ്പ മാ ഞാനൊരു എട്ട ഇൻസുലിൻ എടുത്തത് അത് കഴിഞ്ഞങ്ങ് മാറി
ഓ താഴത്തോ ബീം പി നിനക്ക് അറിഞ്ഞൂടെ ഇല്ല ഉണ്ടപ്പുളീന്ന് പറയണ ആളിനെ
ഓ
ആ പിന്നെ ആ എന്നാ ആ പ്രസവത്തിന് ശേഷം ബി പി മാറിയിട്ടില്ലന്ന് ട്ടാ അങ്ങനെ ഇപ്പഴും ഗുളിക കഴിക്കും ഇന്നാളിൽ തലയറങ്ങിയൊക്കെ വീണ് അവിടെ വെഞ്ഞാറമൂട് ആ പ്രൈവറ്റ് ആശുപത്രി ഉണ്ടല്ലോ അവിടെ കെടന്ന് മെഡിക്കൽ കോളേജ്
ഫസ്റ്റ് ആണോ അവക്ക്
സെക്കൻ്റ് ഉ അതാ തൊടക്കത്തിലേ ഒണ്ട്. ഫസ്റ്റ് പ്രസവത്തിലെ അങ്ങനെ ഒണ്ടെന്ന് ഉം ആഹ് അത് ഫസ്റ്റിലേ മാറിയില്ലെങ്കിൽ അല്ല ഫസ്റ്റിലേ മാറില്ലെങ്കിലാണ് പിന്നെ മാറത്തെ എന്ന് ഉം
കറക്ക മിക്കുള്ളവർക്കും വരും. ഉം ഉം പിന്നെ ഷുഗർ ഒകെ വന്ന് നോർമൽ ഡെലിവറി നെയമം നടക്കൂലന്നൊക്കെയാണ് പറയുന്നേ.
കൊച്ചിന് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടന്ന് പറയും അല്ലിയോ പക്ഷെ ബി പ്പിയെന്നാ വെയിറ്റ് കൊറയുന്നും പറയുന്നു.
ആഹ് കൊച്ചിനെ അന്നേ എന്റെ സമയത്ത് ഞാൻ കൊച്ചിന് ഭയങ്കര ബി പി കൂ അല്ല വെയിറ്റ് കൂടൂന്ന് പറഞ്ഞാണ് അവര എന്നെ അവിടെ കിടത്തിയത്.
ഓ ഓ
എന്നിട്ട് കൊച്ചിന് ജനിച്ചപ്പോ വല്യ വെയി റ്റൊന്നും ഇല്ലായിരുന്നു. ഏയ് ആഹ് രണ്ടര രണ്ട് കറക് റ്റ് രണ്ടരേ ഉള്ളാരുന്നു.
ഓ അതന്നെ പക്ഷെ അവിടെ ഒരു പെണ്ണിന് ആണെങ്കി ഷുഗർ കൂടി നമ്മൾ ചെന്ന ഞാൻ ചെക് കപ്പിനുപോയപ്പോഴേ അപ്പഴേ കൊണ്ട് പോയി കൊച്ചി ഇപ്പ തന്നെ എട്ട് മാസം എങ്ങാണ്ടല്ല മൂ ഇത്രേ ഒണ്ടെന്ന് അപ്പൊ സിസ് ഇത്രേം ചെയ്യക്കോ നടക്കോളന്നൊക്കെ ഡോക്ടറിങ്ങനെ ഓഹ്
ആഹ് ആ ആഹ് ഇപ്പഴേ മൂമ അതേ നടക്കൂ.
ഉം
പിന്നെ അങ്ങനെ ലാസ്റ്റിലാണ് ഇൻസുലിൻ ഒ ക്കെ എടുത്താ അതുകൊണ്ടായി
ഷുഗർക്ഷ ഓറ നേരമൊക്കെ എങ്ങനെ തെന്ന മണിക്കൂറണെിൽ അ ആളാണ് ഏട്ടാ
എന്തോ ഭയങ്കര വേഷമം ഇപ്പോങ്ങും എനിക്ക് പൊതുവേ അപ്പൊ ഭയങ്കര വിഷമം ഇപ്പ നല്ലാതെഷുഗർ ഉള്ളതുകൊണ്ട് പക്ഷേ കോണ്ടോന്തോ
ആ
വേഗകോ
പിന്നെ അവിടെ എന്തായാലും മഴണ്ട പിന്നെ ഇവിടത്തേക്കാണെങ്കിൽ നല്ല മുതലേ തുടങ്ങി മഴയാണ് ഇപ്പോഴും ആ മഴയേതൊരിത് തന്നെ
ആ ഇവിടെ അങ്ങനെതന്നെ മഴേടെ ഇത് തന്നെ തോന്നു നിക്കാണ് പക്ഷെ ഒരു മങ്ങിയ ഒരു കാലാവസ്ഥ
ഉം ഓ പിന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് എന്തരായി ഓ ഇങ്ങനെ പറഞ്ഞേ ഞാനിപ്പോ വീട്ടില് വന്ന കേട്ടാ ഇ കുറച്ച ദിവസം ഫസ്റ്റേറ്റിലത്തക്കല്ലേ അങ്ങനെ വീട്ടേരെ ഓ
ഉംമ്മ് ഡ്രൈവിംഗ ഒക്ക ഒരുവിധമായി
ആ ആ പ്രാക്ടീസ് ഇതാക്കി അറിയട്ടാ
മ്മ്
ഉ ഇപ്പ പിന്നെ ഇനിയിപ്പ ഇതൊക്കെ കഴിഞ്ഞിട്ടടുക്ക് ക്കന്ന് വിചാരിച്ച് അല്ലെങ്കിലേ അത് മൂന്ന് മാസം ഒന്ന് കഴിഞ്ഞിട്ട കൂടെയൊക്കായിട്ടേ അത് ആളൊക്കെ ഇരുന്ന് പോയാ മതി എന്ന് പറയണം ഒറ്റയ്ക്കങ്ങു കൊണ്ടൊണ്ടന്നൊക്കെ പറയണം ഉം ആ
അ ശ്രദ്ധിച്ചാ വലിയ കുഴപ്പൊന്നുമല്ല
ആ
ഉം
ഉം പിന്നെ ആഹാരമൊക്കെ കഴിച്ച
ഓ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നീ ബിരിയാണി കഴിക്കണോങ്കിൽ പോറത്തിന്ന് ഒരെണ്ണം എടുത്തിട്ടേ കൊറച്ച് നീ കഴിച്ചിട്ട് ബാക്കി വീട്ടില് ആർക്കെങ്കിലും കൊടുത്താ മതി
ആ
മ് അങ്ങനെ എന്തെ എങ്ങനെയും ചെയ് സീനിൽ
ഓ ആ അവിടെ കുട്ടിക്ക് ചുമ കുറവുണ്ട നല്ല ചൊമ കേക്കണകേട്ട്
ഓ കുട്ടിക്ക്യണെങ്കി രാത്രി ആകുമ്പോ എന്നാ എപ്പഴും ചുമയൊന്നും ഇല്ലേ ചെറ്ങ്ങനെ ചുമയ്ക്കുമ്പോ ഒരു കഫം പോല നിനക്ക് തോന്നിയങ്ങനെ
ഓ ഇപ്പൊ ചൊമച്ചപ്പോ നല്ല ചൊമകണക്ക് തോന്നി അത് അലർജി ചൊമയാണത്
ഓഹ് പക്ഷെ എപ്പഴും ഇല്ലട്ടാ
മൂത്ത ശ്വാസംമുട്ടുള്ളവനെ മ് രാത്രി ആവുമ്പചൊമ
ചൊമച്ചണ് അത്രേ ചൊമച്ചുള്ളൂ
ഓ കൊറവില്ലങ്കി വെച്ചോണ്ടിരിക്കല്ല് ട്ടാ കാണിക്കണം
മ് ഒരു ലിവോളിനും ഒരു സാൽബുട്ടമോളിന്റെ ഒരു സിറപ്പും നുമ്പ് തന്നത് ഇരിക്കണ് പക്ഷെ അതിങ്ങനെ കൊടുക്കാമോ ന്തോ ല്ലേ
ചോദിക്കാതെ കൊടുക്കണം രണ്ടന്നും ഒത്തും കൊടുക് ഇപ്പല രണ്ടും ഒരേ കണ്ടന്റ് ആണ് മ്
സൈഡ് എഫക്റ്റ് ഒക്കെ വരൂന്നൊക്കെ പറയും അപ്പൊ എനിക്ക് കൊടുക്കാൻ ഒരു പേടി
അതിന്ന് കൊടുക്കല്ലെ ട്ടാ കുറവില്ലെ കൊണ്ട് കാണിക്കണം
ഓ അങ്ങനെ എന്തേരെങ്കിലും ചെയ്യാം പിന്നെ ശെരിയെടി എന്ന എന്ക്ക്
ഓ ഓ ശരിയങ്കി ഓ